ഹലോ
ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആഹ് ണ്ട്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖാണ് എന്ത ഇങ്ങളെ വിശേഷം
ആഹ് സുഖാണ് അങ്ങനെ പോണ് എന്താ പണി ചോറൊക്കെ തിന്നോ ആഹ് ന്ന് എന്താ ആരാ ഒറ്റക്കാണോ വീട്ട്ല് ആഹ്
ആഹ് എല്ലാ ഇവടെ ഇമ്മിം കാക്കെക്കെണ്ട്
ആഹ് മേരീഡല്ലലെ
അല്ലല്ല ഞാൻ പ്ലസ് ടു പടിക്കാണ്
പ്ലസ് ടു പടിക്കാ ഏഹ് അപ്പന്ന് ക്ലാസ്സ് ല്ലാ
ഇല്ല നങ്ങ്ക്ക്
ഉം ശെനിയാ ആഹ് ആഹ് ആഹ് ഏതാ പ്ലസ് ടു ഏതാ എട്ത്തെ
ഞാന് ഹുമാൻറ്റീസ്
ഹുമാനിറ്റീസാ ഞാനും ഹുമാനിറ്റീസേനി അല്ല ഞാൻ പ്ലസ് ടു ഞാൻപ്പോ ആഹ് ഞാൻപ്പം പോണില്ല മൂന്ന് കുട്ട്യാൾണ്ട് ഉം പിന്നെ എന്താ ഹുമാനിറ്റീസ് എങ്ങനെണ്ട് പഠിക്കാനൊക്കെ
കൊഴപ്പൊന്നുല്ല എല്ലാരും പർഞ്ഞ് എക്കണോമിക്സ് ഭയങ്കര ടഫ് ഫാണ് പ്ലസ് ടൂല് ന്നൊക്കെ പർഞ്ഞ് ഇൻക്ക് ഇപ്പോ തോന്നി
ആഹ് ആഹ്
എങ്ങനെ അറീലാ
ഉം ആഹ് എനിക്കൊക്കെ എക്കണോമിക്സ് നല്ല ഇഷ്ടേനി പ്ലസ് വൺന്ന് നല്ല ഈസിയാണ് പ്ലസ് ടൂല് അത്ര പ്രയാസന്നൂല്ല പക്ഷെ ഇന്നാലും പ്ലസ് വണ്ണിന്റെ അത്ര പോകും ഈസിയല്ല
ആഹ് ആഹ്
പക്ഷെ നല്ല ഉം നല്ല സ്കോപ്പുള്ള വിഷയാണ് നല്ല എന്താ പറയാ പഠിക്കാനൊക്കെ എളുപ്പല്ലെ മാർക്ക് സ്കോറെയ്യാനൊക്കെ പറ്റും
ആഹ് ആഹ് ആഹ് ആഹ് എല്ലാരും പ്ലസ് ടൂത്തെ അപ്പളെ പർഞ്ഞ്ണ് എക്കണോമിക്സ് ഭയങ്കര ടഫെയ്ക്കുന്ന് പക്ഷെ ഇൻക്ക് ഫസ്റ്റ്ക്കൊന്നും തോന്നിയില്ല ഇഞ്ഞി ലാസ് റ്റ്ക്ക് എങ്ങനെയെ അറീല
ആഹ് ലാസ്റ്റിക്കാണ് കൊർച്ച്‌ ടഫ് ഇന്നാ അത്ര അത്ര ടെഫൊന്നല്ലട്ടോ കൊർച്ച് ഒരു നമ്മളെ പ്ലസ് വണ്ണിൻ്റെ അത്രേ ഈസി അല്ലാന്നൊള്ളു
ആഹ് ആഹ്
ഇൻക്ക് അതിലൊക്കെ രണ്ട് മാർക്കൊക്കെ പോയിട്ടൊള്ളൂ
ഓഹ് ഞങ്ങളോട് സേറർഞ്ഞു അധികം കുട്ട്യാളും ഫെയിലാവ്ണെ വിഷയ്ണ് എക്കണോമിക്സ് പിന്നെ ഒന്ന് ഇംഗ്ലീഷാണ് ന്നൊക്കെ പർഞ്ഞ്
ആഹ് ഇംഗ്ലീഷില് പിന്നെ ശെരിയാണ് ഒരു വിധാൾക്കാര്ക്കൊക്കെ മാർക്ക് കൊ കൊറയും ഫെയിലാവല്ണ്ട് ഏഹ് ഇ ക്കൊക്കെ എന്താ എക്കണോമിസ്സ്ലാന്നാ രണ്ട് മാർക്ക് പോയിട്ടൊള്ളൂ അങ്ങനെ പ്ലസ് വണ്ണ്ല് ഒര് മാ തൊണ്ണൂ റ്റി ഒമ്പതേനി
ഓഹ്
പക്ഷെ ഇൻക്ക് ഇഷ്ടമാണ് ആ ഒരു ഭാഗം ഏഹ് പത്ത് വെരെ മാക്സലന്നെ അങ്ങനൊക്കെ ഒര് സ്ഥതിവിവരകണക്ക് അങ്ങനൊക്കെ വെര്ണ് ണ്ടല്ലോ പട്ടിക ഇങ്ങനെള്ള അതൊക്കെ ഉം ഇൻക്ക് ആദ്യേ പത്ത് വരേള്ള മാക്സിന്റൊക്കെ നല്ല ഇ ഷ്ട്ടേന്നു ആ ഒര്താണല്ലോ എക്കണോമിസില് സ്റ്റാർട്ടീല് ഒക്കെ വെര്ന്നത് അതോണ്ട് വെല്യാ ടെ ടെഫായിരിക്കും ആഹ് അങ്ങനെ തന്നേണ് പിന്നെ ഓരോ സേറ്മാര് ഇട്ക്ക്ന്നെ ഒരു ഇതുണ്ട് അ ഓല് ഇട്ത്ത ചെലര്ക്ക് പെട്ടെന്ന് കയറും അങ്ങനീണ്ട്
ആഹ് ആഹ് ഞങ്ങളെ സേർത് അർഞ്ഞാല് ലേ അങ്ങന ആർക്കും മനസ്സിലാവില്ല ക്ലാസ്ൽ ടൈമില് എല്ലരും ഒറക്കംതൂങ്ങി നോങ്ങിയണ്ടക്കാരോ
ആഹ് അങ്ങനെയ ടഫ്‌ ആയിപ്പോ കഴിഞ്ഞ ക്ലാസിന് അല്ലെ ഇങ്ങനെ ഇപ്പാ കുറേ ഇതാവമയങ്ങിയൊണ്ട് നിക്കുന്നതും കൂടി ആകുമ്പോൾ ആധികം ഉറക്കംതുങ്ങേണ്ട
ആഹ് ആഹ് ഒരു ഇൻട്രസ്റ്റ് ച്ച് ഞങ്ങക്ക് ഹിസ്റ്ററിന്റെറെ സാറിണ്ട് അയാടെ ക്ലാസ് എല്ലർക്കും കേൾക്കാൻ ഭയങ്ക ഇഷ്ട നല്ല കഥ ഒക്കെ പറഞ്ഞിട്ട് നല്ല
ആഹ് ആഹ് ചരിത്രം ഉം ചരിത്രം പറഞ്ഞോറും ഉം അത് ഇൻ്രസ്റ്റ് ഇച്ചിരി എടുക്കാഞ്ഞാൽ അത് എന്താണോ അതിന് പെട്ടെന്ന് ഉറക്കം ചരിത്രം പറഞ്ഞോള്ളത് പക്ഷെ അത് ഇൻട്രസ്റ്റ്ല്ല ആളാണ് എന്ന് വെച്ചാല് അല്ല സ്ട്രോ
പക്ഷെ ആവശ്യത്തിന് തമാശയും കാര്യങ്ങളൊക്കെ ക്ലാസ്സിലുണ്ട് എന്നാലും നല്ലോ മനസ്സിലാവും നോട്ട്
ആഹ് ആഹ് ആഹ് ആ ഹിസ്റ്ററി കുഴപ്പൊന്നില്ല പക്ഷെ ടൈം ലൈൻ വരുമ്പോഴാണ് നമുക്ക് പിന്നെ എനിക് ഓക്കെ കൊറച്ചൊരു ഇത് വരാറ്
ആഹ ആഹ് ഉം എന്ത്
ടൈമ ലൈനി നമ്മള് വ ഓരോ വർഷങ്ങള്തിന്നിട്ട് അതിന്റേത് ഓരോ സിറ്റുവേഷൻ ആഹ് ആഹ് അതിലാണ് എനിക്ക് പോകല് എന്നാ ഹ്യുമാനിട്ടിസ് എനി ഇഷ്ടആയിട്ട് എടുത്തതാണ് പക്ഷെ ഇങ്ങനെത് പോണം അല്ലാതെ വല്ലാണ്ട് മാർക്ക് പോയിട്ടൊന്നുല്ല
ആഹ് ആ എനക്ക് പിന്നെ ചരിത്രൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എടുത്താണ്.
ഉം എന്റെ അനിയത്തിണ്ട് ഓളും ഹുമാൻറ്റീസ് എടുത്തെ ഓളും ഓക്കും ഹിസ്റ്ററിയുട് ചരിത്ര തുഅങ്ങൊട് വായനഅവൾക്ക് കൂടുതലാണ് ഏത് ബുക്ക് എവിടെ കണ്ടാലും അവള് വായിച്ചു പ്പം പ്പം ഏഹ് കഴിഞ്ഞ ദിവസം ലൈബ്രറിയിന്ന് നല്ല കട്ടിവരുന്ന ബുക്കുണ്ട് അയ്മല കൂടുതല പണി വീട്ടിജോലി അല്ലേ ചെയ്യുള്ളൂ ഇവള് ആ വായനമ്മഴ
ആഹ് ആഹ് വായിക്കണ നല്ലതാണേ
ആഹ് ആഹ് നല്ലാണ് കടന്ന് ഇരു ഇടക്ക് കൊടു കല സമയം മുതൽ പണിതീർത്ത് കഴിച്ചു അങ്ങനെയാണ് വായന ഫോണിലൊക്കെ ആപ്പിലൊക്കെ കയറി അങ്ങനെയൊക്കെ വായക്കലുണ്ടായിരുന്നു ഇപ്പ ഡിഗ്രിക്ക കേട്ടോ ഇപ്പം ഡിഗ്രി കൂടെ പ്രൊഫഷണൽ കോഴ്സ് ആക്കി എടുത്തതാണ് ഉം പിന്നെന്തൊക്കെയന്ന് ഉമ്മ കാക്ക കാക്ക എന്താ വർക്ക് ചെയ്യുന്ന ആളാണോ
കാക്ക ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്.
ഡിഗ്രി സെക്കൻഡ് ഇയർ ആ ഉമ്മ ഉമ്മ ഇപ്പല്ലേ അനിയന്മാരൊ ഉപ്പാക്ക്എന്ത് പണി
ഇപ്പൊ ഒരു സ്ഥാപനത്തിലാണ്
ആഹ് ആഹ് പിന്നെ എന്ത ഇന്നവിടെ മഴയൊക്കെ ഉണ്ടോ
മയന്നില്ല ഒരു മൂടലും പിന്നെ ചെറിയൊരു വെളിച്ചക്കെ ഉണ്ട് മഴയൊന്നുല്ല ആഹ്
ഇന്ന്ന്റെ വിഷയ മഴ പോവാണ് വന്ന് ചാടണില്ല അങ്ങനെയാണ് ആഹ് ആഹ് ഇന്നലെ ഇണ്ടായ്ന് ക്ഷേ എന്നാലും വല്യ മഴയൊന്നുല്ല
ആഹ് ആഹ്
ഉം ഇന്നലെ ഇന്നലെ എന്താ നോമ്പൊക്കെ ഇണ്ടായിഞ്ഞോ ആഹ് എന്താ സ്പെഷ്യൽ എന്തെങ്കിലും
സ്പെഷ്യല് എന്താ ബീഫ് ബിരിയാണി ഉണ്ടാക്കിന്ന് ഓ
ഞാനും എല്ലാടേം ഇങ്ങനെ തന്നെന്നു കാരണം എളുപ്പം ചോറാണ് ഉം ബീഫ് ബിരിയാണി എന്തേ അടുക്കള പണി അതിനൊക്കെ കയറുവോ
എന്ത്
അടുക്കള ജോലിയില
ആ അങ്ങനെയൊന്നുല്ല ഇങ്ങനെ എന്തേലൊക്കെ ഇമ്മനെ അങ്ങനെ സഹായിക്കും എന്തേലും പേരൊക്കെ കേരഞ്ഞെടുക്ക അങ്ങനെ എന്തെലൊക്കെ
ആകെ നീ ഒരു മോൾ മാത്രല്ലേ ഉള്ളൂ
ആഹ്
ആഹ് മൂന്ന് ആങ്ങളാക്ക് എടയില് ഒരു മോള്ല്ലേ
അല്ല നാല് ആങ്ങളാര്
നാല് ആങ്ങളാരുണ്ടോ മൂന്നനിയന്മാരാ
ആഹ് മൂന്ന് അനിയൻ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങളെ വീട് സ്കൂൾ പോണെ മ് സ്കൂളൊക്കെ അടുത്താണോ ഹയർ സെക്കൻഡറിയല്ലേ അടുത്ത്ണ്ടോ ആഹ് ആഹ് ടൗണ്ലാ ആഹ് എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ അട് ത്ത തീരുമാനന്താ
അത് ഇപ്പ തീരുമാനിച്ചിട്ടൊന്നുല്ല അപ്പം ചെലപ്പം എന്തേലൊക്കെ കോഴ്സ് എടുക്കണം അല്ലെങ്കി ഡിഗ്രിക്ക് പോണം
ഡിഗ്രിൻ്റെ കൂടെ എന്തെങ്കിലും കോഴ്സ് എടുക്കണക്കാരം നല്ലത് ന്ന് എനിക്ക് തോന്ന്ണ് എന്ത് എവിടെ പോയാലും ഡിഗ്രി വേണപ്പോ ഇപ്പ ഡിഗ്രീന്റെ കൂടെ കോഴ്സുകളുള്ള ഒരുപാട് കോളേജുകളുണ്ട് അങ്ങനെ എടുക്കണ്ന്ന്
ആഹ് ആഹ്
പക്ഷെ നഴ്സിംഗിനൊന്നും കോള ഡിഗ്രി വേണ്ടട്ടോ
ആഹ് ആഹ്
നഴ്സിംഗ് എടുക്ക്ണേ ആ ഇപ്പ ഈ ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാര് നഴ്സിംഗ് ന് ചേരല്ണ്ട് ക്ഷെ അവർക്ക് ഡിഗ്രി വേണ്ട അവർക്ക് പ്ലസ് ടുന്റെ മാർക്ക് ഇവര് നോക്ക് ണ്ല്ല അങ്ങനെയെണല്ലോ വേറെ അധിക സ്ഥതി ക്കും ഞ്ഞ് പ്പോ എന്തൊക്കെ കഴിഞ്ഞ് വർക്കിന് പോണങ്കിലും ഡിഗ്രി ക്വാളിഫികേഷൻ ചോയിക്കാണ് ഇപ്പോ ആദ്യക്കെ നി പ്പം പിന്നെ പ്ലസ് ടു ആയി ഇപ്പൊ ഡിഗ്രി ആണ് ചോദിക്കുന്ന
ആഹ് ആഹ്
കേൾക്ക്ണില്ലേ
ആഹ് ണ്ട് ണ്ട് നേരത്തെ ഒന്ന് സ്റ്റെക്കായി പോയി
ആഹ് ആഹ് ആഹ് ആഹ് വീട്ടിലെന്താ കൃഷിയൊക്കെ ണ്ടോ കൃഷി ചെയ്യാനുള്ള സ്ഥലൊക്കെ ണ്ടോ
ചെയ്യാന് സ്ഥലം അയിന് മാത്രൊന്നുല്ല ചെറിയ സ്ഥലള്ളൂ കൃഷിയൊന്നും അങ്ങനെയില്ല ചെടികളൊക്കെ ണ്ട്
ചെ ചെടി ആരാ നോക്കല്
അത് ഇപ്പേണ് നോക്കല്
ഏഹ് പ്പേ ഏഹ് ഏഹ്
വല്ലാണ്ട് അയ്മക്ക് നിക്കല്ല
ആഹ് ആഹ് എ എങ്ങനെ ഒ ത്ത ഒരുപാടുണ്ടോ ചെടി
ആഹ് ഒരുപാട് പറഞ്ഞ കുറച്ചൊക്കെണ്ട് ഇങ്ങനെ ഏതെങ്കിലും വീട്ടിലിങ്ങനെ കാണുമ്പോ അവിട്ന്ന് ക്കെ ഇങ്ങനെ ചോയിച്ച് കൊണ്ടരും
തന്നെ ഏ കടലാസ് പൂവൊക്കെണേ
കടലാസ് പൂവ് ഏ ഹേ പൂപ്പിച്ചെടി അങ്ങനൊക്കെ പറയും ഇൻക്ക് പേരൊന്നും അറിയില്ല
പോപി ആഹ് ആഹ് ആഹ് ഒക്കെ ഫ്ലവർ പൂക്കള് ന്ന് ഇണ്ടാവ് ണ ചെടി അതോ എല
അല്ല എലച്ചെടികളുണ്ട് പൂക്കള് ഉള്ളതുണ്ട്
ആഹ് ആഹ് ഇന്റെ അനിയ തിന്റെ അമ്മായിമ്മ ഇങ്ങനെ ചെടികളോട് ഭയങ്കര ഫാനാ ഭയങ്കര ഇതില്ലആളാ ഇവര് ഇവല സ്ഥലത്ത് വെയില് തട്ടാത്തത് കൊണ്ട് അധികം എല ചെടികളാ വെക്ക ന്നട്ട് ട്ട് ചെന്നാല് ഒരുപാട് ചെടികളാ നമ്മൾ കാണാത്ത പല പല സൈസ് ഇലച്ചെടികളാ നല്ല ഭംഗിയാണ് കാണാന് മഴ പെയ്യുമ്പോ ഓല് അത് അതടുത്ത് ഷീറ്റിന്റെ ചോട്ട്ക്ക് വെ ക്കും അങ്ങനെ നല്ലോം എ നല്ലോം കെയറയ് ത് നോക്കണ ഒര് ആളാ
ആഹ് ആഹ്
അഹ് ചെടിയോട് താല്പര്യം ഇല്ല ആൾക്കാര് അങ്ങനെണല്ലോ അതിനും നല്ല നമ്മള് കുട്ടിയാളെ നോ ക്കും പോലെ നോക്കണം ന്ന്ങ്കിനെ അത്ണ്ടാവോ
ഇവിടെക്കെ ഉപ്പേണ് നോക്കല്
ആഹ് ആഹ് നനക്കലൊക്കെ ഉപ്പാണോ ഏഹ് ഉപ്പാക്ക് അയിനൊക്കെ ഒഴിവുണ്ടാവോ വരോ ആഹ് എപ്പളാ പോവല്
ഏഹ് ഒരു എട്ട് മണി ഒമ്പ ണിയാകുമ്പോ പോകും
പിന്നെന്ത് എപ്പ്ള വാ ഏഹ് ആഹ് ഉമ്മയൊക്കെ ഉണ്ട് ഉമ്മ ഒണ്ട് ഞാനിപ്പ ഡെലിവറി കഴിഞ്ഞിരിക്കാണ് എന്റെ വീട്ടിലാണ് എനിക്ക് എനിക്ക് മൂന്നാള് പക്ഷേ ഉമ്മാക്കും ഉപ്പാക്കും എട്ട് പെൺമക്കളാണ്
ഓഹ്
ഉം എട്ടാളില് ഏഴാളെ കല്യാണം കഴിഞ്ഞു ഒക്കെ മക്കളായി എല്ലാർക്കും രണ്ടും രണ്ട്ല്ലോലും ഉണ്ട് മൂന്ന്ല്ലോലും ഉണ്ട് പിന്നെ ഏഹ് ഒരാളുണ്ട് ഓളാണ് ഡിഗ്രിക്ക് പഠിക്ക- ക്കണയാണ് ഓള് കോഴസ് എടുത്താണ്ട് പഠിക്കാ ഡിഗ്രി കഴിഞ്ഞോട്ട് എന്തെങ്കിലും ജോലി കിട്ടാന പറഞ്ഞണ്ട് ഇപ്പ എല്ലാരും പഠിക്കാണല്ലോ പെട്ടെന്ന് ജോലിന്നണല്ലോ എല്ലാർക്കും പഠിക്കാൻ ഡിഗ്രി- ക്ക് ചേർന്നാല് നാല് വർഷം കഴിയണം പിന്നെ കോഴ്‌സ് അതിന്റെ കൂടെ എടുത്തിട്ടില്ലെങ്കി പിന്നെയും വേണം നമ്മള് വേറെ കോഴ്സ് എടുക്കുക പെട്ടെന്ന് ഒരു ജോലിന്നല്ലാണ് ജോലിക്ക് വേണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത് ആഹ് അങ്ങനെ വേണം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലൊന്നും ഒരാള് കയ്യിലില്ല വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ ക്കാൻ കഴിയൂല്ലാന്നാണ് എന്തിനും എവിടെ ഇപ്പ മക്കളെ പഠിക്കാനൊക്കെ എന്താ വെല എവിടെ എവിടെ പൈസ എവിടെ കൊടുക്കയാണെങ്കിലും നല്ല ഫീ ആണല്ലോ ഇങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാണ് ന്ന ശരി ട്ടോന്നാ ഒക്കെ പിന്നെ വിളിക്കാം ഉം